നല്ലവിശേഷം
ചായക്കെ കുടിച്ചോ
ഓ ചായൊക്കെ കുടിച്ചു അങ്ങനെ ഇരിക്കുവായിരുന്നു എല്ലാം കഴിഞ്ഞു അതെ നിങ്ങള്ൾ ചായ കുടിച്ചു
ഇല്ല ഞാന എണീറ്റിട്ടേ ഇല്ല ഞാൻ മോള് ഇവിടെ ഉറങ്ങായിരുന്നു അപ്പൊ അവളടെ അടുത്ത് ഇങ്ങനെ കിടക്ക
ആ ഈവനിങ് എന്താ കഴിക്കൻ എന്താ
അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നത് എന്തോ ഒരുബേക്കറിഉണ്ടായിരുന്നു കഴഞ്ഞനോ ഒന്നും അറിയില്ല കാരണം മക്കൾക്ക് സ്കൂൾ ഒഴിവാകുമ്പോ അവരതങ്ങ് എടുത്ത് കഴിക്കും മ ഉ എന്താ നിനക്ക് എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത്
എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പഴംപൊരി ആയിരുന്നു ഓ ചായപ്പൊടിക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെരിക്ക നക്കുവായിരുന്നു
ആആആ ശരി എന്താ ഇന്നെല്ലാവർക്കും സ്കൂളൊക്കെ ഒഴവാ തു കൊണ്ട്
ഓ എല്ലാരും വീട്ടിലുണ്ട് ഇവിടെങ്ങനെ അടുത്തുള്ള തോട്ടില് ചാടി കുളിക്കായിരുന്നു അപ്പൊ ഇപ്പ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വന്നിട്ടുണ്ടോ ക്കെ
ആ ഇങ്ങനെ ഈ മഴക്കാലത്ത് അധികം പുറത്തു പോകുന്നതും പേടിയണല്ലേ
അതെ ഇപ്പൊ ഇങ്ങനെ തോട്ടിലിങ്ങനെ അതെ ഇപ്പൊ ഇവിടെ അടുത്ത് രണ്ട് സഹോദരങ്ങളുണ്ട് ഒരു ഗേളുംബോയും അന്നെ തോട്ടൽ ഇങ്ങനെ കുളിക്കാൻ പോയിട്ട് ട്ട് അവരങ്ങനെ മുങ്ങി മരിച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഈ മഴക്കാലത്ത് കുട്ടികളൊക്കെ പുറത്തക്ക് വിടണം പേടിയ
അതെ നമ്മള് വലിയ ആളുകൾ ആരെങ്കി കൂടെ ഉണ്ടായിട്ടൊക്കെ എന്നാലും പേടിയാണ് നന്നായിട്ട് ശ്രദ്ധിക്കാനൊക്കെ കഴിയണം കാരണം നല്ല ഒഴുക്ക്ണ്ടാവൂല്ലോ ഇപ്പോ മഴക്കാലവുമ്പോ
ഉം അതെ ഉം ഉം
പിന്നെന്താ മക്കളൊക്കെപ്പൊ കളിക്കാൻ പോവോ ഇനി വൈകുന്നേരം ഇവിടെ നല്ല സൗണ്ട് ഉണ്ട്ട്ടോ
ആ ആ പറഞ്ഞോളൂ അല്ല അതിപ്പൊ തോട്ടിൽന്ന്ങ്ങനെ വരാ
ഒന്നാമത് ഈ തോട്ടിലൊക്കെ പോയിട്ട് കുളിച്ചു വന്നാതന്നെ ഭയങ്കര ക്ഷീണായിരിക്കും
നന്നായിട്ട്ങ്ങട്ട് തടി ഇളകുവല്ലോ ഭയങ്കര വിഷപ്പും ക്ഷീണൊക്കെ ആയിരിക്കും
ആ നല്ല വെശപ്പും ക്ഷീണുള്ള ടൈം
ഇനിയിപ്പ ഇന്ന് ഇന്ന് കഴിഞ്ഞ നാളെ മുതൽ സ്കൂള് തുടങ്ങിയല്ലോലെ
അതെ നാളെ തിങ്കളാഴ്ചയാണല്ലോ
അതെ ഹേ ഹേ
ന്റെ മോളാണെങ്കിലും അംഗനവാടി പോകുന്ന ആൾ സ്ഥിരായിട്ട് പോകാനാ താല്പര്യ ഇപ്പ ഇപ്പൊ രണ്ടു ദിവസം ഒഴിവുണ്ടായല്ലോ രണ്ടാം ശനിയും ഞായറാഴ്ചയായിട്ട് എന്നിട്ട് ആൾക്ക് ആ എന്നുങ്ങനെ പറിം ഇന്ന് അങ്ങനവാടിണ്ടമ്മ ഇന്ന് അങ്ങനവാടി ഉണ്ടോ അവൾക്ക്പ്പോ ണം അവൾക്ക് പോകുന്നതാഷ്ടം ന്നിട്ട് അവിളങ്ങനെ ചോദിക്കും ആ അതെ അതെ എന്നിട്ട് ഇന്നിപ്പോ ഞാൻ പറഞ്ഞു ഇനി നാളെ അങ്ങൻവാടി ഇല്ലന്ന് പറഞ്ഞപോ ആ ന്റെ ടീച്ചറ് പറ അങ്കനവാടിണ്ടന്ന്ള്ളതെ അവൾക്ക് ഭയങ്കരഷ്ടാണ് അവൾക്ക് ഫ്രണ്ട്സിനെ കിട്ടിയാതന്നെ ഫ്രണ്ട്സ് കുട്ടികളുടെ കൂടെ കളിക്കക്കെ ഭയങ്കരമായിട്ട് ഇഷ്ട അതോണ്ട് ഇൻക്ക് സമാധാനാണ്ട്ടോ ഞ്പ്പോ പറഞ്ഞയക്കാനായാലേ നമുക്ക് സങ്കടംണ്ടാവില്ല അവര് നല്ല ചിരി ച്ച് കളിച്ചു പോകുമ്പോ ആ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ എന്നോട്ടട്ത് പറയേ നമ്മുടെടുത്ത കാര്യേ പെൺകുട്ടിയുടെ പേര് പറയാറുണ്ടായിരുന്നു അവള് എന്റെ ഫ്രണ്ടാണ് അങ്ങനെ എന്റെ ഫ്രണ്ടാണ് വെറുതെ പറയുന്നതാ അന്നൊന്നും പോവല് തുടങ്ങിയിട്ടില്ല അപ്പൊ ഇന്നിപ്പോ ഇന്നിപ്പോ പറയാണേ ഉമ്മച്ചിയേ ആ പേര് പറഞ്ഞിട്ടറഞ്ഞു അങ്ങനത്തെ ഫ്രണ്ട്ല്ലാ ഇൻക്കിള്ളത് ആ ഫ്രണ്ടിന്റെ അങ്ങനെവാടിലില്ല ഇൻക്ക് വേറെ ഫ്രണ്ട്ല്ലത് ന്ന് പറഞ്ഞിട്ട് വേറെരാളുടെ പേര് പറഞ്ഞെന്നു അപ്പൊ ഞാൻ കൊറേ ചിരിച്ചു കാരണം അവൾ അവളുടെ പൂതി അവളുടെ ദീതി പറയുന്നത് കേട്ടിട്ടാണ് പറയന്നതേ അവൾ അവളുടെ നെ കുറിച്ചുപറയ്മ്പോ ഇവൾ ഇവൾക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാണ് ഓരോ പറഞ്ഞിട്ടേ
ഹലോ
എന്താ കേൾക്കുന്നില്ലേ ആ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ഹലോ
ആ കേൾക്കുന്നില്ലേ ഹലോ വോയിസ് വോയിസ് കേൾക്കുന്നില്ലേ ക്ലിയർ ആവുന്നില്ലേ
ഹലോ ഹലോ